ഹലോ കേക്കാവോ? ഹെലോ കേക്കാവോ?
ആഹ് കേക്കാം, കേക്കാം.
ആഹ്, ആഹ്
പിന്നെ വേറെന്താ ഏ എന്താ പരുപാടി ഇനി.
ഇനി ഇന്ന് മോനെയും കൊണ്ട് പാർക്കിൽ പോവാന്ന് വിചാരിച്ചിരുന്നു മഴ ആയോണ്ട് അത് ന്നടന്നില്ല.
ഓഹ്
അഹ്. അഹ്
പിന്നെ പാർക്കിലേക്ക്. ആഹ് മോനേ കൊണ്ട്. പോവാറുണ്ട്. എടക്ക്യെക്കെ കൊണ്ടു പോവും. അവന് പാർക്കില് പോവുന്നതും ഇഷ്ട്ട്വാണ്. ബീച്ചില് പോവുന്നതും ഇഷ് ട്ട്വാണ്. പൊറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് ഇഷ്ട്ട്വാണ്. അപ്പെ എടക്കൊക്കെ ഇങ്ങനെ കൊണ്ടു പോവാറുണ്ട്. അതുവല്ല ഇഞ്ഞാ പാർക്കിലായ കൊർച്ചും കൂടെ ഇവിടെ വീട്ടിലാണെന്ന്ണ്ടെങ്കി വേറെ പിള്ളോരൊന്നുല്ല അടുത്ത്. അപ്പൊ പാർക്കില് പോകുമ്പഴത്തേക്ക് കൂടുതല് ഉം.
ഹലൊ. ഹലൊ. ഹലൊ. കേക്കാവോ ഹലോ.
ഹലൊ.
ഓ എനിക്ക് വിട്ട് എടക്ക് സൗണ്ട് കേക്കുന്നില്ലേച്ചി.
ആ എനിക്കും അങ്ങനാ ന്നാ എടക്കെടക്ക് പോവുന്നുണ്ട് ആ. പിന്നെ വേറെ അതെന്താ സിനിമ സിനിമയക്കെ കാണുന്നത് ഇഷ്ട്വാണോ.
ഓ സിനിമയ്ക്കൊക്കെ പോവും.
അപ്പോ വീട്ടില് ടി വി ഇല്ലല്ലെ.
ഇല്ല വീട്ടി ടി വി ഇല്ല. പിന്നെ സിനിമയ്ക്ക് പോവാ അവന് സിനിമയ്ക്ക് പോണ ഭയങ്കര ഇഷ്ടായതുകൊണ്ട്.
ആഹ് ഹ
എടക്ക് സിനിമക്ക് സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ തിയേറ്ററ്ല്.
തിയേറ്ററില് സിനിമയ്ക്ക് അങ്ങനെ. മോനേം കൊണ്ട് അങ്ങനെ പോയിട്ടില്ല. വീട്ടിലേക്കാണ് വീട്ടി ട്ടിലെ ടീവീല് കാണ സിനിമ. പിന്നെ മൊബൈലില് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലു ഒക്കെ കാണാറുണ്ട്. ഉം പിന്നെ അങ്ങനെ ഒക്കെ തന്നെ സിനിമാണുന്നെ ഇഷ്ടം തന്നെ. പിന്നെ ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ ക്രിക്കറ്റാ സ്പോർട്സാണ് കൂടുതലിഷ്ടം ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കും ഉം. അവിടെ ഭർത്താവിന് ഭർത്താവിന് ക്രിക്കറ്റ് കളിയൊന്നും ഇഷ്ട്ട വില്ല.
ഇല്ല ഇല്ല അതൊന്നും കാണൂല്ല. ഇവിടെ സിനിമ സിനിമ ഫോൺല് ഇരുപത്തിനാല് മണിക്കൂറ് സിനിമ കണ്ടോണ്ടിരിക്ക്യും.
ഓഹ് മൊബൈലിലാണെല്ലെ.
ആ മൊബൈല് കാണും ടി വി ഇല്ലാത്തത് കൊണ്ട്. ഏതെങ്കിലൊക്കെ സിനിമ ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും.
കണ്ടോണ്ടിരിക്കാം ആ ആ.
ഓ അങ്ങനെ
ഉം. പിന്നെ.
തിയേറ്ററില് പോയി അങ്ങനെ സിനിമ കാണാറില്ലെ
തിയേറ്ററില് മുന്നേ കല്യാണം കഴിഞ്ഞ ഇടക്കൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മോനായേനേഷം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇവ ഇങ്ങനെ അടങ്ങിയിരിക്കെത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ തിയേറ്ററി കൊണ്ടു കേറാനും പേടി. സിനിമെ തൊടങ്ങുമ്പഴത്തേക്ക് എളേ എറങ്ങി ഓടാണെങ്കി പിന്നെ പാടല്ലെ. അതുകൊണ്ട് അതിന് ഏ അതിന് വേണ്ടീട്ട് അങ്ങനെ ശ്രമിച്ചിട്ടില്ല. തിയേറ്ററി പോയി കാണാനായിട്ട്.
ഇവനെ ആദ്യം ഒരു പ്രാവശ്യം കൊണ്ടേയപ്പൊ കരഞ്ഞായിരുന്നു. പിന്നെ ആ സിനിമ കാണാൻ പറ്റില്ല. പിന്നെ പിന്നെ കൊണ്ടേയപ്പം ഇരുന്ന് കാണും. ഒരു പോപ്കോൺ വാങ്ങിച്ചു കൊടുത്താ മതി.
ഓ എവനും ഭക്ഷ് ക്ഷേ ആ അതാ എവനും പോപ്കോൺ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കഴിക്കാൻ കിട്ടിയാ ഇരുന്നോളും
ആഹ്
പിന്നെയും പിന്നെ ആ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല ഇനി എന്തായാലും ഒരു തവണ കൊണ്ടുപോയി നോക്കണം
മം മം
ഉം
ഇബടെ
എന്താ
രാത്രിലെത്തേക്ക് ഇനി ദോശയിണ്ട്
മ്മ്ഹ്
പിന്നെ ഇന്നലെ അപ്പറത്തെ വീട്ടിലെ ചേച്ചി കൊറച്ച് ചിക്കൻ തന്ന് ചിക്കൻ തന്നായിരുന്നു അത് രാവിലെ കറി വെച്ചാ അതിരിപ്പണ്ട് അതുകൊണ്ട്
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ഉം നേരത്തേ കിടന്നുറങ്ങോ മോൻ നേരത്തെ ഉറങ്ങോപ്പം പകല ഉറങ്ങിയില്ലന്നുണ്ടെങ്കി
ഓ അവ ഒരു ഒമ്പത് മണിക്കക തുറങ്ങും അങ്ങനെ ശീലിപ്പിച്ച് കുഞ്ഞിലേ തൊട്ടേ പിന്നെ അത് ഷീലിപ്പിച്ച് തലവേദന എനിക്ക് തല ഉറക്കയിലേക്കെ തലവേദന സൈനസറ്റീസ മൈഗ്രൈന ഒരുമി ചുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ ഉറക്കം മുഷിയാൻ പറ്റൂല്ല അതുകൊണ്ട് തന്നെ
ആഹ്
കുഞ്ഞില അവ അതുവല്ല കൊച്ചിലേ തൊട്ട് ഉറക്കത്തില് അങ്ങനെ അവ വല ശല്യന്നുല്ല
ആഹ് ഓഹ് ഓഹ്
അങ്ങനെ
മം മം
എന്തെങ്കലും വയ്യ വയ്യ ഒക്കെ ണ്ടെങ്കി മാത്രെ രാത്രിയൊക്കെ എഴുന്നേക്കുള്ളൂ അങ്ങനെ അല്ലെങ്ക കിടന്ന് ഉറങ്ങിക്കോളും അവിടെ മോനാ
ഇവിടെ മോനെ പകല ഉറക്കല്ല പകല ഉറങ്ങ ങ്ങനെ പിന്നെ രാത്രിയില് ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിക്കകത്ത് ഒറങ്ങും
ഓഹ് ഓഹ് ഇവന് സ്കൂളിൽ പോണ സ്കൂളിൽ പോണ ദിവസം വാങ്ങ അങ്ങനെ ന്നെ അവനു അവനു ഉറങ്ങാ ഉച്ചക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ട ഇല്ല എന്നാലും ഞാൻ ചടത്തി ഉറക്കും സ്കൂളില് പോണ ദിവസം ഉറങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പിടിച്ചേ ത്തി അങ്ങ് ഒറക്കും
ഇത് പ ഇവൽ അങ്ങനെ ഉറങ്ങത്തില്ല പിന്നെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യണ ദിവസമാണെന്നുണ്ടെങ്കിൽ ക്ഷീണവു കൊണ്ടുവന്നുണ്ടെങ്കിൽ പകല് ആഹ് കുറച്ച് സമയം ഉറങ്ങും അല്ലാതെ ഇങ്ങനെ ഉറങ്ങണ ഉറങ്ങാ അങ്ങന ഇല്ല ഇപ്പ അങ്ങനെ ഉറക്കൊന്നുല്ല മുമ്പൊക്കെ ഉറങ്ങുവായിരുന്നു പകലൊക്കെ കടന്ന് ഇപ്പൊ പകല ഉറക്ക ഇല്ല രാത്രി ന്നേ
പിന്നെ ഈ ബീച്ചിലൊക്കെ എപ്പോഴും പോവോ
ബീച്ചില് എടക്കൊക്കെ കൊണ്ടു പോകും അത് കടലില് ഈ തിര വരന്നതും അതില് കിടന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അവന് ഏഹ് എപ്പോഴും പോവത്തില്ല ഇടക്കൊക്കെ ഏഹ് സമയം കിട്ടും പോലെയൊക്കെ കൊണ്ടു പോകും
ഓഹ് ഇവിടെ അവനെ അവനെയും കൊണ്ടപോയി എന്റെ അനിയത്തി ലീവിന് വരണ ദിവസം
ആഹ്
ലീവിന് വരണ ദിവസം ഞാനും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് പോകും പക്ഷെ ചേട്ട വരൂല ഞങ്ങളായ്ട്ട് പോവും അവന് അവനീ ബീച്ചിൽ പോണെത് അവനി പൊറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടവാണ് എപ്പഴും വീട്ട്ലിരിക്കാണേഷ് തതേ ഇഷ്ടമേ ഇല്ലാ അവന്
ഓഹ്
ഉം ന്താ അനിയെത്തി വെര്മ്പോ ഓഹ് ഒരാളെന്നെ
ഒരാളാണ് ആഹ് ആഹ്
ആഹ് അപ്പ പോവും
ഓഹ്
ഇന്നെന്തോ മീന് കിട്ടിയെത്
ഇന്ന് മീന് കിട്ടിയില്ല മീന് വെച്ചില്ലായ്ര്ന്നു
ഓഹ് പിന്നെ എന്തേയ്ര്ന്ന്
ഇന്ന് വ്ടെ അട്ത്തൊര് അമ്പലത്തില് ത് ഏഹ് ഇത് ഒര് കല്ല്യാണം ഒണ്ടായ്ര്ന്ന് അപ്പാ അതില് അങ്ങെനെ പോയി ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു
ഒഹ് ഓഹ് സദ്യേന്യോ സദ്യേ
ത്തൊരമ്പലം ഒണ്ടായ്ര്ന്ന് അവിടെ ഇന്ന് ഏഹ് കല്ല്യാണാ അപ്പം അങ്ങെനെ സദ്യ കഴി ച്ചു അതോണ്ട് പിന്നെ ഉച്ചയ്ക്ക് മീനൊന്നും വ വാങ്ങിയില്ലാ
ആഹ് ആഹ്
പിന്നെ വൈക്ന്നേര്ത്തേക്ക് പിന്നെ ഇനി കാപ്പി എന്തേലും ഉണ്ടാക്കാന്നുള്ള രീതി ഇരിയ്ക്കുവാ
ടെക്നോ പാർകി എന്തായ്ട്ടായ്ര്ന്നു ചേച്ചി വർക്കെയ്തേ
ടെക്നോ പാർക്കില് ഡേറ്റാ എൻട്രി വർക്ക് തന്നെ ഡേറ്റാ എൻട്രിയും ആഹ് അങ്ങൻത്ത വർക്ക്കള് തന്നെ
ഓഹ് കമ്പ്യൂട്ടർ പഠ്ച്ചാ ജോബ്നാെക്കേ സ്കോപ്പുണ്ടല്ലേ
കമ്പ്യൂട്ടർ പഠിച്ചാ ജോബ് എന്തെങ്കിലും ഓഫീസ് വർക്ക്കളാെക്കെ കിട്ടും
ആഹ് ആഹ്
ഉം കമ്പ്യൂട്ടെറ് ഡാറ്റ എൻട്രിയൊക്കെ പഠിക്ക്ന്ന നല്ലതാ ഡാറ്റ എൻട്രി ബോഡീ സിയേം നല്ലത് തന്നെ ഡി സി യേലും എല്ലാം വര്ന്നുണ്ട് പിന്നെ ടൈപ്പിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കി കൊർച്ചും കൂടെ എളുപ്പായ്രിക്കും എന്തെങ്കി ടൈപ്പിങ്ങൂടെ പ്രത്യേകം പഠിച്ചാലേ
ആഹ് ആഹ്
പിന്നേ പി എസ്സി ഏക്കെ ഇത് ഈ ഏജാെക്കെ കൊറവാണുന്നുണ്ടെങ്കി പി എസ്സിയ്ക്കും കൂടെ എക്കാ ഒന്ന് അപ്ലെ ചെയ്യ്ന്നതും എന്തെങ്കി ക്ലാസ്സ്ന് പോവ്ന്നതെക്കെ നല്ലെതാണ് എന്തെങ്കിലു ഒക്കെ നന്നായിട്ടൊന്ന് ശ്രമിച്ച് ഇപ്പ മോന് ഇഞ്ഞ് സ്കൂൾലൊക്കൊന്നാക്കീട്ടെ
ഓഹ് ഓഹ്
ഒന്ന് ശ്രമിച്ചാ ഏഹ് ഏതെങ്കി ഒര് ജോലിയ്ക്ക് കേറാല്ലോ
ഓഹ് ഇനി അവൻ സ്കൂൾല് പോണ സമയം തന്നെ ഇനി കമ്പ്യൂട്ട്റ് പഠിക്കാം പോണം കംമ്പ്യൂട്ട്റ് പഠിച്ച് എന്തെങ്കി ജോലിക്ക് പോണം അല്ലാ ഇവ്ടെ
കമ്പ്യൂ അതെയതെ കമ്പ്യൂട്ട്റ് പഠിച്ച്ട്ട് ഇപ്പം ഏഹ് പി എസ്സിയും കൂടെ ചെയ്യണം അതിന്റെ കൂടെ എന്തെങ്കിലും ഒര് പാർടൈം ജോബും കൂടെ നോക്കണം അപ്പം കയ്യില് പൈസേം കാണും സമയോം പോവും ഏഹ് മോനങ്ങ് സ്കൂളി പോവാെല്ലോ ഇപ്പം വെറ്തെ ഇര്ക്ക്ന്നേനേക്കാളത്
ഓഹ് ഇവ്ടെ പിന്നെ ച്ച് ചേട്ടെന് എടെക്ക് സുഖാെയില്ലാതായി ഇപ്പം ജോലിയ്ക്കൊന്നും പോക്കില്ലാ റെസ്റ്റാ ആറ് മാസം റെസ്റ്റ് പറഞ്ഞ് അത്കൊണ്ട് അങ്ങെനെ ഇ യ്ക്ക്ണ് ഓഹ് പിന്നെ ഇവ്ടെ പിന്നെ മോ മോൻ നല്ല വികൃതിയൊക്ക ഉണ്ടല്ലേ
മോൻ ഇപ്പ അങ്ങന വെല്ല്യ ഇതില്ല എന്നാലും ഉണ്ട് ഇല്ലാന്നല്ല ഉണ്ട് മുന്ന ഒരട്ത്ത് ഇങ്ങനെ ഇരിക്കാൻ സമയം കിട്ട ട്ടില്ല അവന്റെ കൂടെ ഇങ്ങനെ ഒരാള് എപ്പഴും വേണം പശേ ഇപ്പ അങ്ങനെ വല്ല്യ കൊഴപ്പ ഇല്ല
ഉം ഉം ഉം
തിരി പറഞ്ഞാലക്ക ഇത് കണ്ട് മുമ്പാണെന്നുണ്ടെങ്കി അതൊന്നു അല്ല പറഞ്ഞാലൊന്നു കേക്കത്തില്ല ഏഹ് നന്ന വികൃതിയാര്ന്നു
ആഹ് എന്റെ ഇവിടെ അവന് പിന്നെ ഒരു പ പട്ടിക്കുട്ടിയെ വേണോന്ന് എവിടെയോ കണ്ട് ഒരു പട്ടിക്കുട്ടിയെ വേണോന്ന് പർഞ്ഞ് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ച് കൊട്ത്ത് ആ പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടി അടിക്കും പോലന്നെ എട്ത്ത് എറിയണത്
ആഹ് ഇവിടെയാണെന്നുണ്ടെ അങ്ങന അന്ന ഈ അതുപോലെ ഇങ്ങനെയുള്ള ഇനെക്ക ഉപദ്രവോം ഉണ്ട് ഈ കോഴി ഉണ്ടായിരുന്നു വീട്ടില് കോഴിയക്ക അണെന്നു ണ്ടെങ്കി എന്ത ങ്കിലും എന്തങ്കിലും വലിയ തടിയ എന്തങ്കിലും എട്ത്തോണ്ട് വന്ന്ട്ട് അയ്ന അടിക്കാ വേണ്ടി ഓട്ടിക്കും
ഉം ഉം
ഇങ്ങന നിന്ന കൊ ണ്ട് ഇങ്ങന സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പീന്ന് സ്റ്റെപ്പില് നിക്ക്ണ കോഴിയെവ്ട ഇവ്ടാ അട് ത് നിന്നും കൊണ്ട് ചവ്ട്ടും കോഴിയെ ചവ്ട്ടിയങ് തള്ളിക്കളയും അങ്ങനെയൊക്കെയുള്ള വികൃതി ഉണ്ടായിരുന്നു
പട്ടിക്കുട്ടിക്കാണെങ്കിൽ അവന്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് അവന്റെ അടുത്ത് പോണത ഇവൻ കാലുകൊണ്ട് ചവിട്ട ദൂരഎറിയു പട്ടിക്കുട്ടിയെ
ആഹ് ആഹ് ആഹ്
അങ്ങനെയുള്ള കുഴപ്പം ഇപ്പൊ വന്ന വന്നു ഓരോസം ഞാനൻ ചെറിയ കുഞ്ഞ പട്ടിക്കുട്ടിയല്ലേ ഇവിടെ വീടിനകം ഇങ്ങനെ തുടക്കുമ്പോഴത്തേക്കും ആഹ് അതിങ്ങെനെ പുറകെ വന്നട്ട് മോപ്പില് കടിച്ചടിച്ച് നടക്കുക അതൊ ഞാന അടുത്ത് ബാസ്ക്കറ്റിലാക്കിട്ട് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിര്ന്ന്
ആഹ്
ഇവൻ തുറന്നന്ന് ഇവൻ തുറന്ന് കൊടുത്തന്തോ നെ മുകളീന്നെ എടുത്ത്ചാടി അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു ആ പട്ടിക്കുട്ടി
ആഹ് ആഹ് ആഹ് ഓ ഓ അപ്പൊ അങ്ങനെ വികൃതിയാക്കെ ഉണ്ടമ്മ
വികൃതിയൊക്കെണ്ട്
ഇപ്പയൊ ഇപ്പഴും കുറഞ്ഞല്ലേ
ഇപ്പൊ സ്കൂളിൽ പോകുമ്പോം പിന്നെ കുഴപ്പമില്ല വെക്കേഷൻ സമയത്ത് വീട്ടിൽ നിക്കുമ്പോഴാണ്
ആഹ് അല്ല ഇത് ആഹ് അതാ ഇത് ഇപ്പം ഏജ് കൂടണന നുസരിച്ച് പിള്ളേരെ വികൃതികളും കുറയും
ഓഹ് അങ്ങനെന്നെ എല്ലാരും പറയണം ഇവന്റെ വികൃതി കാണുമ്പോ അറിഞ്ഞുടാത്ത ആൾക്കാരെ കണ്ട ഓളി പോയി അടിക്കും
ആഹ് ആഹ് ഇത് അങ്ങനെ വേറെ ഉപദ്രവോ അങ്ങനെയൊന്നുല്ല ആരും ഉപദ്രവൊന്നുല്ല എല്ലാവരുടെ സ്നേഹയൊക്കെ തന്നെയാണ്
ഉം ഉം
ഉം പിന്നെ അറിഞ്ഞൂടാത്തവരെയൊക്കെ കണ്ടാലും ആഹ് ഇത് ചെന്ന് അവര് കയ്യിൽ എന്തങ്കിലുമൊക്കെ എന്തെങ്കിലും കവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്ക സ്നാക് സൊലോ ആണോന്ന് അറിഞ്ഞൂടാത്ത വരാണെന്നുണ്ടെങ്കിൽ ചെന്ന്
ഓ ഓ
ആ ശരി